കേക്കാമോ
ആഹ് കേൾക്കാം കേക്കാം ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ആഹ് ഇന്ന് എന്തൊക്കെയായിരുനെടി പരിപാടികള്
ഇന്ന് ഇന്ന് തുണി ഇന്നൊരുപാട് കഴിവാനുണ്ടായിരുന്നു ചെറിയൊരു വെയില് കണ്ടോണ്ടങ്ങ് കഴുകിയിട്ടത.
ആന്നോ ഒത്തിരിയുണ്ടായിരുന്നോ?
ആഹ് കൊർച്ചു തോനെയുണ്ടായിര്ന്നു പീരീഡ്സൊക്കായിര്ന്നു കേട്ടോ അപ്പ മഴയൊക്കായതുകൊണ്ട് ഞാനിങ്ങനെ കഴിവാതെ വെച്ചിരുന്നതാ അപ്പൊ പിന്നെ എല്ലാം കൂടെ വാരി എല്ലാ എഴ്തി
കഴിവിയോണക്കെട്ത്തോ അന്ന്ട്ട്.
ഒണക്കി എട്ത്തായിര്ന്നു പക്ഷെ എൻ്റൊരു കഷ്ടകാലംന്ന് പർഞ്ഞാ മതി മഴയും
എന്ത് പറ്റി അയ്യോ മൊത്തം നനഞ്ഞോ?
അതെ യതെ
ഒണങ്ങിയതും എല്ലാം അങ്ങ് നനഞ്ഞ്
എല്ലാം നനഞ്ഞു പോയി.
ആഹ് എല്ലാം നല്ലോണ്ണം എല്ലാം നല്ലോണം ഒണങ്ങിയായിര്ന്നോ?
എല്ലാം നന്നായിട്ട് ഒണങ്ങിയായിര്ന്നു ബെഡ്ഷീറ്റൊക്കെ നല്ലായിട്ട് ഒണങ്ങിയതായിരുന്നു വെല്ല്യ ബെഡ്ഷീറ്റായിരുന്നു.
ആഹ
എല്ലാം ഇനി ഒന്നേന്ന് പർഞ്ഞ് ഒണക്കണം.
അയ്യോ അത് ഒന്നിച്ചു ഒണങ്ങിയ സമയത്തല്ലേ ഇട്ത്ത് അകത്തോട്ട്ട്ടാ മതിയായിര്ന്നു.
ഞാനിതിത്രെ പെട്ടെന്ന് ങ്ങനെ മഴ പെയ്യുന്ന് പ്രതീക്ഷിച്ചില്ല.
ആഹ് ഞങ്ങടെ പക്ഷെ ഇവടൊന്നും പെയ്തില്ല ട്ടോ.
അതെല്ലെ ഇവടെ നല്ലൊരു പെയ് മഴ പെയ്തു.
ആഹ് ഇല്ലല്ല ഇവടെ പെയ്തില്ല ഇവടെ ഇങ്ങനെ പെയ്ത് ചാറി പെയ് ത് ചാറി ഇങ്ങോട്ടൊന്നും ഭയങ്കരൊരു മഴ ഇല്ലായിരുന്നു.
ഇവടെ അങ്ങനെ അങ്ങനെ ചാറിയതില്ല വടെ ഈ ഒറ്റരു മഴ അങ്ങ് പെയ്തതേ ഒള്ളു.
അയ്യോ കഷ്ടകാലത്തിന് പെയ്തും പോയല്ലേ.
അതെ യതെ
ഉം ഇന്ന് രാവിലെ എന്തോ കഴിച്ചേ?
രാവിലെ അപ്പവും കിഴങ്ങ് കറിയും. മൊട്ട പുഴിങ്ങിയതും.
വിശാലവട്ടായിര്ന്നല്ലോ
അതെ യതെ
ആഹ് അപ്പം ഏഹ് ഇന്ന്
മാങ്ങാ ജ്യൂസു അടിച്ചു.
ആന്നോ പഴുത്ത മാങ്ങായുണ്ടായിരുന്നോ?
പഴുത്തമാങ്ങ ചേട്ടൻ കൊണ്ടുവന്നയാ അപ്പം അത് നമക്ക് അല്ലാ തിന്നാനായിട്ട് അത്ര കൊള്ളത്തില്ല കാര്യം ഒരു ചതഞ്ഞതാ ക്യാട്ടും ഈ തറേ വീണതായിരുന്നു അപ്പം ആഹ് ചേട്ടാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്ന്ന് കൊണ്ടുവന്നതാ.
കൊണ്ട വന്നയാ ഓഹ് അന്നേരം പിന്നെ ആഹ് ജ്യൂസടിക്കുമ്പഴത്തെല്ലാം കൂടി അങ്ങെട്ത്തിട്ട് അടിക്കാല്ലോ.
ആഹ് മറ്റേ അങ്ങനാവുമ്പോ കഴിക്കാൻ പറ്റും മറ്റേത് അല്ലാതെ പറക്കി തിന്നാനായിട്ടൊരു ബുദ്ധിമുട്ടാ.
ബുദ്ധിമുട്ടാ ആഹ് ആഹ്
തിന്നാന് എല്ലാം കൊറച്ച് നീറിയതൊക്കെയായിരുന്നു.
നീറിയതാ മൻസ്സിലായി മൻസ്സിലായി ഏഹ് ജ്യൂസടിച്ചപ്പഴ ത്തേക്ക് പഞ്ചസാരേന്നോ ഇട്ടേ അതോ വേറെ വല്ലോം മധുരത്തിന് ചേർത്തോ?
പഞ്ചസാര കുറച്ചേ ഇട്ടൊള്ളൂ മധുരള്ളെ മാങ്ങയായിരുന്നു.
മധുര ഉള്ളതായിന്നോ?
അതെ ഇവടെ പഞ്ചസാര ഇടാതെ കുടിക്കാനൊക്കെ കൊറച്ച് പാടാ എല്ലാവർക്കും.
ആന്നോ എല്ലാർക്കും മധുരം വേണോ?
ഓ ഇവിടെ അത്തന്നാ പക്ഷെ എനിക്കിങ്ങനെ മധുര വേണ്ട ഞാൻ ചായയൊക്കെ മധുര ഇടാതാ കുടിക്കുനേ
ആന്നോ
ആന്നോ എനിക്ക് ചായക്കങ്ങനെ മധുരം വേണ്ട ഇപ്പൊരു ആഹ് ഒരു വർഷം കൊണ്ട് ഇങ്ങനെ തൊടങ്ങി ഇങ്ങനെ ശീലോയത മധുരം ഇടാതെ
എനിക്ക് സ് മധുരം ഇല്ലാതെ കുടിക്കാനേ പറ്റത്തില്ല
ആഹ് അത് ഞാനത് ശീലിച്ച കഴിഞ്ഞപ്പത്തേക്കെ എനിക്ക് പിന്നത് കുഴപ്പില്ലായിരുന്നു ആദ്യമേയൊക്കെ ഇച്ചിരി പാടായിരുന്നു
ഞാനങ്ങനെ ചായ കുടിക്കാറില്ല അതുകൊണ്ടായിരിക്കും എനിക്കത് അല്ലാതെ ചായ കുടിക്കുമ്പോൾ ഒരു മനംമറുപ്പ് വരും
ആഹ് ആഹ് ഇത് പക്ഷേങ്കിലേ നമ്മൾ ഈ മധുരം ഇടാത്ത ചായയെ തണുത്ത കഴിഞ്ഞാൽ നമുക്ക് കയിക്കും കയ്പ് തോന്നും
തണുത്ത ചായ ഞാൻ തൊടാറു പോലുവില്ല എനിക്ക് ശർദിക്കും ഞാൻ
ആന്നോ ഇവിടെ രാവിലെ എപ്പോഴും അമ്മ ചായേ കൊണ്ട് ഇട്ടുകൊണ്ട് വന്നിട്ടാ എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ പക്ഷെ എണീറ്റ് വരുമ്പഴത്തേക്ക് ചായ അങ്ങ് തണുക്കും പിന്നെ ഞാൻ ഒന്നീന്ന് പോയി ഒന്നും കൂടി ചൂടാക്കിയിട്ടാ ചായ കുടിക്കുന്ന
ആന്നോ ഞാൻ വിചാരിച്ച് തണുത്ത ചായ കുടിക്കൂന്ന് പറയാൻ വരുവാന്ന്
ഇല്ല ഇല്ല എനിക്ക് ഞാൻ ഒന്നാമത് ചായ കുടിക്കുന്നന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു ഉണർവ് തോന്നാനാ രാവിലെ നമുക്ക് എണീക്കുമ്പോഴത്തേക്കേ
ആഹ് ആഹ്
ആ തണുത്ത ചായ കുടി ച്ച പിന്നെ ഒന്നുമില്ല നമ്മള എന്തോ ഒരു കൈപ്പുള്ള സാധനം കഴിക്കുന്ന പോലാ തോന്നുന്നേ
ആനാന്
ഇല്ല രാവിലേ ഒരു ചായ വൈകിട്ടും ഒരു ചായ
ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല രാവിലെ കുടിക്കത്തില്ല വൈകിട്ടും കുടിക്കത്തില്ല
ഒന്നോർത്താത് ശീലമാക്കാത്തേന്നല്ലേ എന്നു വച്ചാ എനിക്ക് വൈകിട്ടീ ചായ കിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും ഭയങ്കരമായിട്ട് തലവേദന എടുക്കും
ആഹ് അതങ്ങനെ ശീലാ
ആഹ് ശീലവായോണ്ടാ ഏഹ് ആദ്യമേയൊക്കെ ഞാനങ്ങനെ ആ ശീലം മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല കാരണം ഏഹ് ഇത് ഇങ്ങനെങ്ങ് നമ്മള് ശീലിച്ചു വന്നതോണ്ടേ
ആഹ് പിന്നെ വേണം എന്നുള്ള ഇരിവുണ്ട്
ആഹ് ഓഹ് വേണന്ന് ആ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാ എന്തോ ഒരു ഒരു പൂർണ്ണതയില്ലാത്തൊക്കെ കൂട്ട് തോന്നും
ആഹ് ആഹ്
ആഹ് പിന്നെ വൈകിട്ട് എന്തായാലും എന്തേലുമൊക്കെ കടികള് കാണുമേ
ഓ അപ്പൊ അത് കഴിക്കാൻ വേണ്ടീട്ട് വേണവാരികും
ആ അത് കഴിക്കാൻ വേണ്ടി നമ്മള് വെറുതെ കടികള് കഴിക്കാൻ പറ്റത്തില്ല എനിക്കങ്ങനെ പറ്റത്തില്ല
ഞാൻ പിന്നെ കട്ടൻ ചായ കുടിക്കും അത് ഇഷ്ടവാ
ആഹ് ആഹ് അയ്യോ എനിക്ക് കട്ടൻ തീരെ ആഹ് ഉണ്ടെങ്കിൽ എനിക്ക് കട്ടൻ തീരെ പറ്റത്തില്ല എനിക്കന്നെ നിറം കാണുമ്പോഴേ ബുദ്ധിമുട്ടാ
എനിക്ക് ഭയങ്കര ഇഷ്ടവാണ് കട്ടൻ ചായ
ആന്നോ എനിക്ക് പക്ഷെ എടക്ക് മസാല ഇട്ടാ മനസ്സിലായി മനസ്സിലായി ഞാൻ പക്ഷെ അത് എവിടെ പോയപ്പോഴ തെകേ- ഏഹ് ഇഞ്ചിയും പട്ടയും കുരുമുളകും എല്ലാം കൂടി ഇട്ട ഒരു ടൈപ്പ് ഉണ്ടല്ലോ മസാല
മസാല റ്റീ
ആഹ് മസാലറ്റീ
ആഹ്
നമ്മള് വയനാട് ടൂറ് പോകുമ്പോഴത്തേക്ക് അവിടുന്ന് വാങ്ങിച്ചോണ്ട് വരുന്ന തേയിലയിലേക്ക തേയില ഉണ്ടല്ലോ ആഹ് ആഹ് അവിടുന്ന് അവിടുന്ന് എന്തോ ആഹ് കുടിച്ചേക്കുന്നത്
ആഹ് മസാല ചായ അതിന്റെ തെയിലപ്പൊടി ഉണ്ട്
തേയിലപ്പൊടി കിട്ടും
ആഹ് മസാലയുടെ കൂട്ടെല്ലാം കൂടെ ഉള്ളത്
ഉണ്ട് ആഹ് അത് ഞാൻ എപ്പോഴും ഒരിക്കി ഇവിടെ വാഞ്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെള്ളവര് അന്നേരം ആഹ് ഇവിടുള്ളവര് ടൂർ പോയപ്പോ പക്ഷെ ഇവിടെള്ളര ഒരു ചെവയാ അതത് എന്തുവ നമ്മള് ബിരിയാണി മസാലയുടെക്കെ കൂട്ടിരിക്കുന്നത് ചായയുംബിരിയാണിയും കൂടി ഒക്കെ എങ്ങനെ കഴിക്കും അങ്ങനെ ഒരു കഥാ
ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതെ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്റെത് എന്റെത് ചീത്തയായി പോയി ആരും ഉപയോഗിക്കഞ്ഞിട്ട്
ആഹ് ഇവിടെ നമ്മളത് അമ്മൂമ്മക്ക് കൊടുത്ത് അമ്മൂമ്മയാകുമ്പഴത്തേക്ക് മസാലകളൊക്കെ ഇഷ്ടമാണല്ലോ
അതെ എനിക്കിഷ്ടമായിരുന്നു പക്ഷെ അത് ഞാൻ പിന്നെ കട്ടൻ ചായ ഒക്കെയിട്ട് കുടിച്ചെങ്കിലും ഒന്ന് തീർന്നില്ല അത് പിന്നെ
ആഹ് ഒരാള് എത്രയന്ന് പറഞ്ഞ് കുടിക്കാൻ പറ്റും അന്തുകൊണ്ട് പിന്നെ എനിക്ക് കാപ്പി ഇഷ്ടവാ പാൽ കാപ്പി ഉണ്ടല്ലോ
കാപ്പി എനിക്കും ഇഷ്ട പക്ഷെ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതിട്ടാണ് കുടിക്കുന്നത് അത് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ സ ഇത് രണ്ട് രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടും ചെറിയ പാക്കറ്റ് അപ്പൊ അത് കി ട്ടുമ്പോ അത് വല്ലപ്പോഴും എനിക്ക് കുടിക്കാനുള്ളൊരു ആഗ്രഹം തോന്നുമ്പോ മാത്രം ഇട്ടു കുടിക്കും അല്ലാതെ സ്ഥിരം കുടിക്കത്തില്ല
ഞാനേ ആദ്യമായിട്ട് ഇങ്ങനെ പാൽക്കപ്പി കുടിക്കുന്ന ഏഹ് ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്താ ഏഹ് കൊച്ച നാളി ആഹ് കൊച്ചു നാളി ട്രെയിൻല്
ഒരു മണവും ആഹ് ഒരു പറയുന്ന കേൾക്കുമ്പോ
ആഹ് ആഹ് ഭയങ്കര രസമായിരുന്നു കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട് അങ്ങനെ അങ്ങനാ ഞാൻ പിന്നെ കാപ്പി വീട്ടിലക്കെ കാപ്പി ഇട്ട് തരുമ്പഴേ കുടച്ച് തുടങ്ങിയത് അതിന് മുമ്പ് എനിക്ക് കാപ്പി ഇഷ്ടല്ലായിരുന്ന് പക്ഷെ എങ്കിൽ പിന്നെ ഞാൻ കുറച്ചൂ വളന്ന ശേഷം ട്രെയിനിപ്പോ പോയപ്പഴത്തേക്കു കാപ്പി കുടിച്ച എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ് വെറുത്തു പോയി ആഹ് പിന്നല്ലേ വീട്ടിൽ നല്ല പാല് നല്ല കട്ടിക്കൊക്കെ ചേർത്തിട്ട് ചെറിയ രീതിൽ കാപ്പിപ്പൊടി ഇട്ട് അങ്ങനെ തരുവാന്നെങ്കിൽ അത് പിന്നെയും കുടിക്കും
എനിക്കല്ലാത്ത കാപ്പിപ്പൊടി ഇട്ട് കുടിക്കൻ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പൊ കാര്യം ഞങ്ങളടെ ഇവിടെ അടുത്തരു വീട്ടില ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കാപ്പിപ്പൊടി കൊണ്ടുവരും അവരുടെ വീട്ടില് ഉണക്കി പൊടിച്ചതായിരുന്നു
ഉണക്കിപ്പൊടിക്കുന്ന അതിന്റെ കുരു ഉണക്കി പോടിച്ച
കാപ്പിക്കുരു അത് കൊണ്ടുവരുമ്പം അതി ഞങ്ങള് പൈസക്ക് മേടിക്കും
ആഹ് ആഹ്
ആഹ് അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന കപ്പി അല്ലാതെ പുറത്തുന്ന് വേറെ ആഹ് കാപ്പിപ്പൊടി അങ്ങനെ മേടിക്കാറില്ല
ആണോ
ഇതാണ് മേടിക്കുന്നത് പക്ഷെ ഇതിട്ട് എനിക്കൊരു കാ പാൽ കാപ്പിയായിട്ട് കുടിക്കാന്ന് എനിക്കിഷ്ടമല്ല പക്ഷെ അത് കട്ടൻ കാപ്പിയായിട്ട് കുടിക്ക നല്ലതാ
നല്ലതണോ ആഹ് എനിക്ക് എനിക്ക് തോന്നുന്ന ഈ കാപ്പിക്കുരുവിന് പല രീതിയിൽ നമുക്ക് ഉണക്കാനായിട്ട് പറ്റും പല രീതിയിൽ
ആ രുചി വ്യത്യാസവും വരും ഒത്തിരി ഇട്ടു ഓ വർക് വറുത്ത് പടിക്കുവാണെങ്കിൽ വാറെ രുചിയ അധികം വർക്കതെ പടിക്കുമ്പോ വേറെ രുചിയും അങ്ങനെ താ ഉണ്ടാക്കിയാ
ആനാന് ഇത് പാൽ കാപ്പിയില ഇട്ട് കുടിക്കുമ്പോ നമ്മളല്ലാതെ ഈ കാപ്പി കടയിൽന്ന് മേടിക്കുന്ന തോ അങ്ങനെ ഒരു കാപ്പി രുചി അല്ല ഇത് വേറൊരു രുചിയാണ് അത് ഞങ്ങളുടെ വീട്ടിലൊവർക്കും ഇഷ്ട പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ല പാലിൽ ഇട്ട് കുടിക്കാൻ ഇഷ്ടമല്ല എനിക്ക് പാലിന്റെ ഇപ്പോഴും ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി ഇട്ട് കുടിക്കാറുള്ളൂ
അതാ ആ ഏ ഇവിടെ ഞാൻ എനിക്ക് കാണാവുന്ന വെച്ചാല് നമ്മള് നാട്ടീ നിന്ന് വാങ്ങിക്കുന്ന കാപ്പിപ്പൊടിയും പുറത്ത് വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന കാപ്പിപ്പൊടിയും വ്യത്യാസമുണ്ട് ആ എന്ന വച്ചാല് ആ ഞങ്ങളുടെ ഒരു മാമനുണ്ട് കേട്ടോ മാമൻ വിദേശത്തു നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ടിന്ന് കാപ്പിപൊടി നമ്മുടെ ചില്ലുകുപ്പി ഉണ്ടല്ലോ അതിനകത്ത് നീളത്തിൽ ഒരു കാപ്പിപ്പൊടി അന്ന് കൊണ്ടുവന്നേ അതിങ്ങനെ എന്ന് വെച്ചാല് ഉരുണ്ട് ഉരുണ്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുവ
അത് മനസ്സില മനസ്സിലായി
മ ആ നമ്മൾ പക്ഷെ ഇവിടുത്തെ നട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച കൂടി തരിതരിയായിട്ടല്ലോയിരിക്കും
ആണ് ആണ് ഓരോരോ രീതിയിലാണ് കാപ്പിപ്പൊടി
ഇത് ഉരിണ്ടിട്ട് എന്നിട്ട് വേറൊരു രുചിയാ അതായത് നമ്മള് നാട്ടി നാട്ടി കുടിക്കുന്നതിന്റെ എല്ലാം വേറൊരു രുചിയാണ്
രുചിയും
ആ മണോ വേറെ തന്നെ നമുക്ക് പക്ഷെ നമ്മുടെന്ന് പ നമ്മള് കാപ്പി ഇടുമ്പഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുവല്ലോ കാപ്പിയാണന്ന്
അതെ അതെ
ഈ ഇത് പക്ഷേ അടുത്തെത്തി നമ്മൾ മണത്തു നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലകത്തുള്ള കാപ്പിയാണെന്ന്
ഓ അങ്ങന ഉണ്ടല്ലേ
അ ആ അങ്ങനെയായി ഈ കൊണ്ടുവന്നത് ഇത് അങ്ങനെ ആയിരുന്നു
ആഹ ആ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങള് ഇവിടെ വീട്ടിൽ മേടിക്കുന്ന കാപ്പിപ്പൊടി
ആഹ ആഹ
വെറും പൊടി അത് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിന്ന് പറയാൻ പറ്റത്തില്ല വെറും വെറും പൊടിയാ അതായത്
പൊടിയാണോ
ആ ഉപ്പിനേക്കാട്ടിലും ചെറിയ പൊടി
ആണോ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോ നമ്മള് അരിക്കേണ്ടാത്ത പൊടികളായിരിക്കും നമ്മള്
ആ ഒട്ടു ഒട്ടും അരിക്കിന്നില്ല മൊത്തം ഭയങ്കരമായിട്ടുള്ള ഫൈൻ ആായിട്ടുള്ള പൊടിയാ
ആ അതാ ഈ കാപ്പിയും ചായയും തമ്മിലുള്ള വലിയ വ്യത്യാസം അത് തന്ന
അതെ അതെ
ആ കാപ്പി നമ്മൾ അരിക്ക വേണ്ട ചായയാണെങ്കിൽ നമ്മൾ അരിക്കണം തേയില ആയിരിക്കണ്ടേ ആഹ അങ്ങനെയൊക്കെ പോവുന്നു കാര്യങ്ങളും ശരിയ എന്നാ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ
തീർച്ചയായും
ആ ശരി എന്നാൽ ശരി